ഹലോ ആ ആ കേൾക്ക്ണ്ട് സുഖല്ലേ
ന്താ സൗണ്ട് കുറവുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ
ഇന്റെ സൗണ്ടോ
ആഹ്
ആ ഞാൻ നല്ലോ സംസാരി
അതെ ആ കേൾക്ക്ണ്ട് പക്ഷെ അകലെ എവിടെ നിന്ന് പറയണ പോലെ
ആഹ ചെല ആൾക്കാര് വിളിക്കുമ്പോ പറയ്ണ്ട് പക്ഷെ എല്ലാരും വിളിക്കുമ്പോ ഒന്ന് ഇങ്ങനെ
തിന്ന്ലല്ലേ ആഹ എന്താണാവോ അ ഒ അങ്ങന പറയും ഒവ്വ കഴിച്ചു കഴിച്ചു
എന്തേന് ചായക്ക്
ഈ ചപ്പാത്തിം മൊട്ടക്കറിം
ഏ മുട്ടക്കറി എങ്ങനെ വെക്കല്
മൊട്ടക്കറി ഏ ഞങ്ങള് ഇവടെ ഏ മൊട്ട പൊരിച്ചിട്ട് വെക്കില്ലേ
അതായത് ഉള്ളിം തക്കാളിയൊക്കെ വാട്ടിക്കാണ്ടോ
ആ ആ അതെ പക്ഷെ അതില് തേങ്ങ ആ അല്ല സവാളേം ദക്കകൂടെ തേങ്ങ കൂടെ വ സ സവാളേം തേങ്ങേം കൂടെ വർക്കല്ലേ
ആ തവാ സവാളേംതേങ്ങ കൂടിം വർക്കേ അതെന്താ പിന്നെ അ ചേരകികാണ്ട് വർക്ക ചെയ്യാ
അതെ അതെ അതെ
അരക്കലല്ല പ്പൊ
അരയ്ക്കും എന്നിട്ട് അരക്ക
ആ തേങ്ങേംസവാളേയും കൂടി അര ക്കൊചെറിയുള്ളിം തേങ്ങീം വറുത്ത്ക്കാണ്ടല്ലെ അരക്കല്
അല്ല ഇത് നമ്മള് മൊട്ടക്കറി വെക്കുമ്പഴേ മറ്റേ കറി ക്ക് കുറച്ചും കൂടി തിക്നെസ് കിട്ടാൻ വേണ്ടിട്ട്
ആ ആ ഈയ് സവാളിം കൂടി ചേർക്കുക്കാരല്ലേ
അ ആ അത് ചേർത്തിട്ട് ഏ അയ്ന്റെ സ്പൈസസൊക്കെ ആഡ് ചെയ്ത്ട്ട്
അ ആ മൊളക് പൊടിയും മ
അഹ് അതല്ല ഏലക്കായ ആഹ് എ ഏലക്കായേം പിന്നെ ന്താ പറയാ അതൊക്കെല്ലേ ഗ്രാമ്പും
ഉം പട്ട് പട്ടിം ആഹ്
ആഹ് അത് ചേർത്തിട്ട് ഊം നല്ല ജീരകം പെരിചീരകം ചേർക്കും
ആഹ് എന്നിട്ട് അത് അര് അര്ച്ച് കാണ്ട്
അത് വർക്കാ കൊർച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ നമ്മള് എന്താ പറയാ തീയലിനൊക്കെ വറത്ത് ആഹ് അരക്കും
എന്നിട്ട് പിന്നെ പിന്നീ സവാള ഉപയോഗിക്കുമോ
ആഹ് ആഹ് പിന്നെ നമ്മൾ ഒരു സവാള ഈ തേങ്ങ വറക്കാണെൽ ചേർക്കാണങ്കി പിന്നെ ഏഹ് എന്താ പറയാ ഒരു സവാള വാട്ടണൽ ചേർക്കുള്ളൂ വഴറ്റി ചേർക്കില്ലേ തക്കാളി സവാളൊക്കെ വഴറ്റില്ലേ
പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാരല്ലേ
ആഹ് മുളക് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇടും ഈ തേങ്ങ വർക്കില്ലേ
ആഹ് ആഹ്
സവാളും തേങ്ങ കൂടി വറക്കില്ലേ
ആഹ് അതെ
അതില് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ ചേർക്കും അത് വറുത്തതി ശേഷ് റ്റ എർക്കി വയ്ക്കുമ്പോ ചൂടാറില്ലേ ചൂടാറിനേക്കളും മുന്നായിട്ട് ചേർക്കും
ആഹ് ആഹ് പിന്നെ പിന്നെ അയ്ക്കാരംല്ലേ മുട്ട പൊരിച്ചിടാ അതോ പീങ്ങിക്കാണ്ടോ മുട്ട പൊരിച്ചാണോ പുഴുങ്ങിയാണോ ഇടാ
പൊരിച്ചിട്ട് ഇങ്ങനെ ഒ ഓഹ് പീസ് പീസ് ആക്കിട്ട് ചേർക്കും
ആഹ് ആഹ് പൊരിച്ച് പീസ് പീസ് ആക്കി ചേർക്കും
ആഹ് ആഹ് പുഴുങ്ങിയാല് ഇവിടെ പിള്ളേര് ഇങ്ങനെ അധികം താല്പര്യല്ല പുഴുങ്ങിട്ട് കഴിക്കുന്നത് അപ്പൊ ഓംലറ്റ് ഉണ്ടാക്കിട്ട് ഇങ്ങനെ ചെറിയ പീസാക്കി നാലോ അഞ്ചോ പീസ് ആക്കിയിട്ട് ഇട്ടാല് അവര് കഴിക്കും ഇഷ്ടാ
ആഹ് ആഹ്
ഉം അപ്പൊ അങ്ങനെ കഴിക്കാറുണ്ട് ആഹ് ഞാന് ഇന്നലെ രാത്രി മീ വാങ്ങിച്ചത് അപ്പൊ ഞാൻ ഇന്നല രാത്രിന്നെ അത് കറി വെച്ചച്ച്
മീ
ഇന്നലെ പച്ചക്കറി ആയിരുന്നു അപ്പൊ പിന്നെ അത് കഴിഞ്ഞു ഇനി ചോറ് വെ ക ഉം ള്ള പരിപാടിട്ടാ പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരി നിങ്ങളവിടെ ഉപ്പേരിന്ന് തന്നെ അല്ലേ പറയാ
ആഹ് ഉപ്പേരിന്ന് തന്നെ പറിയ ഉപ്പേരി കൂട്ടാന് നൊ ക്കൊ ഉപയോഗിക്കും പക്ഷേ ഉപ്പേരി ന്നാ കൂടുതല് ഉപയോഗം വരല്
അതെ ഉപ്പേരിച്ചാ നമ്മൾ ഇ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടാക്കണതല്ലേ ആവില് വേവിച്ചിട്ട് ആഹ് ആഹ്
അതായത് നമ്മള് പച്ചക്കറി ആയിട്ട് എന്ത് ഐറ്റംസ് ഉണ്ടാക്കൂല്ലേ അതായത് കറിയല്ലാത്ത വേറെ എന്ത് സാധനം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് ഞങ്ങളുടെ നാട്ടില് ഉപ്പേരിയന്നാ പറയാ
അഹ്ശരി അങ്ങനെല്ലേ
അല്ലാതെ ഇന്ന സാധനത്തിന് ഉപ്പേരി അങ്ങനെയല്ല ഏതൊരു സാധനവും ഉണ്ടാക്കാണെന്ന് ന്തെങ്കിലും ആഹ് ഒരു സാധനത്തിന് ഉപ്പേരിന്നാ പറയ്യാ ചോറിന്റെ കൂടെ കഴിക്കാണ്ടാകണ അതില് ഉപ്പേരി കറില്ലാത്ത ഏതൊരു സാധനം വന്നാ ഉപ്പേരി അച്ചാറാണെന്നുണ്ടെങ്കി അ ച്ചാറ് തൈരാണെങ്കി തൈര് അത് എന്തുപ്പേരിന്ന ആഹ് അങ്ങനെ ചോദിക്കുമ്പളേ അതിന് ഉപ്പേരിക്ക് തരം തിരിച്ച് പറയുള്ളൂ
ആഹ് ആഹ് ആഹ് അതെ ഞങ്ങളെ ഉവിടെ ഉപ്പേരിന്ന് പറയും പക്ഷെ എലിശ്ശേരി വേറെയാണ് അവിയല് വേറെ അങ്ങനൊക്കെല്ലേ
അതെന്താ സാനം അ ആഹ് ആഹ് സാധനങ്ങളൊക്കെ പേര് വേറെ വേറേണ് ആഹ് ആഹ് പറയുന്ന സാധനങ്ങളൊക്കെ വേറെ തന്നെയാണ് ആഹ്
ആഹ് അല്ല എൻക്ക് മനസ്സിലായില്ല അതെങ്ങനെ സംഭവം? നമ്മള് പിന്നെ ആഹ് കേൾക്ക്ണില്ലേ?
ആഹ് പറയ് ഞങ്ങള് പറയണ സാധന ഞങ്ങളക്കെ ഈ അവിയലി ഇന്നപ്പേരി ഇന്നൊപ്പേരിയാണെന്നാ പറയാ. പഷെ പേരക്കെണ്ടാവും അതിന് പഷെ അതൊക്കെ ഉപ്പേരി ഐറ്റംസില വരുള്ളൂന്ന്.
അശെരി
അങ്ങനെയാ ഉം എന്താ പറഞ്ഞെ എന്താ എലിശ്ശേരി പറഞ്ഞല്ലോ. എലിശ്ശേരിന്ന് പറഞ്ഞന്താ?
അത് എങ്ങനെയ പറയാ ആഹ് മത്തൻ എല്ലാല്ലെ എലി ഇല്ലേ എലി
എരിശ്ശേരിന്നാണോ എലിശേലിന്നാണോ?
റാറ്റില്ല റാറ്റ്
ആഹ് ആഹ് ആഹ് ആഹ് അതാണെ.
ആഹ് അതി ആഹ് അതന്നെ. എലിശ്ശേരിന്ന് പറഞ്ഞാൽ മത്തനും പയറക്കെ വേവിച്ചിട്ട് അതില് കൊർച്ച് പച്ച തേങ്ങ അരച്ച് ചേർക്കും പിന്നെ തേ വറത്ത വ വറത്തിട്ട് ചേർക്ക. തേങ്ങ വറത്തിട്ട് ചേർക്കും.
എല്ലെ എന്തുകൊണ്ടാണാവോ അതിനി എലിശ്ശേരിന്ന് വെരാൻ കാരണ ആഹ് പേര്. എലിന്റെന്തങ്കിലും മിക്സ്ടയില് ചേർക്ക്ണ്ടോ ചര്ച്ച്.
അങ്ങനെക്കെ ചോദിച്ചാ നമുക്ക് ഉത്തരല്ല കാരണം പല സാധ ത്തിന്റെ പല പേരുകളാലോയിക്കുമ്പഴേ.
ആഹ് എല്ല എലിശ്ശേരിന്ന് പറയുമ്പ അതൊര് ആഹ് എന്തെങ്കിലും എരുള്ള സാധനങ്ങളേക്ക് വെരുകോണ്ടാരിക്ക ഈ എരിശേരിനാക്കാന്ന് വിചാരിച്ചാ. ഇതിപ്പ എലിശേരിയറഞ്ഞാല്.
ആഹ് അത് ശെരിയാ ഇതെങ്ങനെ പേര ഈ പേരക്കെ കണ്ടുപിടിക്കുന്ന ആൾക്കാര് വെല്ല്യ സംഭവം കട്ടാ.
ഏഹ് ചെലെ ടൈമില് പആലയ്ക്കൽണ്ടെ. എങ്ങനെയപ്പ ആരാപ്പ ഇതിന് എന്ത് വിചാരിച്ചാണ് ആവോ പേര് ഇങ്ങനെ
പേരിട്ടത് അതെ. അത് പിന്നെ നമ്മളതൊരു പ്രയോഗയിട്ടിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവും.
ആഹ് അതെന്നെ അല്ല പണ്ട് മുതൽക്കേ പണ്ട് കാലത്തുള്ളോര് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വന്ന്ങ്ങാണ്ടല്ലേ ഇതിങ്ങനെ വെരുന്ന തലമുറ തലമുറങ്ങനെ ഉ പയോഗിച്ച് ഉപയോഗിച്ച് അങ്ങനെ പോവല്ലേ.
അതെ അതുപോലെ അവിയല്ന്ന്ള്ള പേര് ഇപ്പ നമ്മളിപ്പ എന്തിന് പറ ആഹ് അവിയല് പരുവാന്ന് പറയും. അ അവിയല് എല്ലാതും കൂടെ മിക്സയ്യെണ കാരണാണ് അവിയൽന്നുള്ള പേര് വന്നത്. അപ്പ നമ്മളിപ്പ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാണെങ്കിലും അതുതൊക്കെ കൂ ട്ടികൊഴച്ച് ചെയ്യുമ്പറിയും ആ അതിപ്പ അവിയല് പോലായിന്ന് പറയും അപ്പ ആ ഒരു പദ പ്രയോഗം വന്നവടെ.
ആഹ് അതാണ്. എല്ലാന്നിട്ട് ഈ എലിശ്ശേരിക്ക് ന്തക്കെയ ഉ ഉപയോഗിക്ക ടി
മത്തങ്ങ പയറും കൂടെ എലിച്ചേരി വെക്കും. മത്തങ്ങും പയറും കൂട എലിശേരി വെക്കാറുണ്ട്.
ആഹ് അത് ന്നിട്ട്ത് എന്താ പറയല് തേങ്ങയും ഇതക്കെ ചതച്ച് കാണ്ട് അങ്ങനെ ഇടുന്നതാ?
ആഹ് തേങ്ങ ആദ്യം തേങ്ങ ഒന്നിച്ച് നന്നായി അരക്കില്ല. പകുതി ആ ഒരു മുക്കാൽ ഭാഗം അരച്ചത് ചേർക്കും. പിന്നെ തേങ്ങ വറത്തിട്ട് അതി കൂടെ മിക്സ് യ്യും.
ആഹ് അങ്ങനെ ഇതാക്കണല്ലേ പിന്നെ ലാസ്റ്റ് അതെന്ത്? ഇൻക്കിതറിയില്ല കാരണം ഞങ്ങളക്കെ എന്താ പറയല് സദ്യ കഴിക്കാൻ വിളിക്കൂലേ? ഓ നിങ്ങളെഓണം വരാന്ന്ണ്ടങ്കിലും പിന്നെ എന്താ വല്ല കല്യാണത്തിനൊക്കെ അങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ളൂ അല്ല ത് നമ്മള് ഉണ്ടാക്കിയെക്കില്ല നിങ്ങളെ ഓണം വരിയാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഉണ്ടാക്കലുണ്ട് ഏഹ് കൂ ഞങ്ങള് ഞങ്ങൾ ഞാൻ വീട്ട ട്ടിലൊക്കെ പോകുമ്പോ ഞങ്ങൾ ഉണ്ടാക്കലുണ്ട് അവിടെ ഓണം വരുമ്പോ സദ്യ കായിക്കാളളആഗ്രഹം കൊണ്ടേ ഞങ്ങളെല്ലാരും കൂടി പിരിച്ചുകാണ്ട് വിച്ചാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാന്ന് പറയും ഇന്നിട്ട് ഞങ്ങളെന്നെ ത് ഞങ്ങൾ തന്നെ ഓരോരുത്തരോട് പറയും നീയാ ഉപ്പേരി ഉണ്ടാക്കിക്കോ ഞാനാ ഈ ഉപ്പേരി ഉണ്ടാക്കാ എന്നാ അങ്ങനെവുമ്പോ എല്ലാർക്കും കൂടി ഭാരം വരില്ലല്ലോ ന്നിട്ട് ആഹ ഓരോരുത്തരോട് ഓരോപ്പേരി ഉണ്ടാക്കാൻ പറയ്യും ന്നിട്ട് നമ്മള് തന്നെ യൂട്യൂബ് നോക്കിണ്ടാക്കും അല്ലാതെ നമുക്ക് അറിയില്ലല്ലോ
ആഹ ആഹ് അറിയില്ലലോ പക്ഷെ ഇപ്പൊ ണ്ടല്ലോ ഇപ്പൊ എന്താ പറയുക എല്ലാത്തിനും യൂട്യൂബിൽ അടിച്ച കൊടുത്ത എല്ലാത്തിന്റെയും. ഇൻഗ്രി ത് കിട്ടും
ആഹ ആഹ എല്ലാ ആഹ എല്ലതും നോക്കിയതിൽ കണ്ട് മനസ്സിലാക്കി ണ്ടാക്കാൻ കഴിയും
ആഹ കണ്ട് മനസ്സിലാക്കിട്ട് ചെയ്യാലോ അപ്പൊഒര് സുഖാ പണ്ടെന്നൊക്കെ പറയുമ്പോ ഓരോന്നും ണ്ടാക്കാൻ അറിയില്ല
ആഹ് ഇല്ല നമ്മള് വേറെ ഉള്ളോരോട്ചോയക്കേണ്ടി വരും കാരണം ഇതേമാതിരി ഇങ്ങളെ പായസല്ലയേ എന്താ പറയാ അത് നിങ്ങളെ പായസം വേറൊരു രസാണല്ലോ
അതെ പക്ഷെ ഈ സദ്യ ണ്ടല്ലോ സദ്യ ചില മുസ് സ്ലിംസ് വെച്ചാ ല്ഞങ്ങൾ ഹിന്ദൂസ് വെക്കാണത്ര ടേസ്റ്റ് കിട്ടില്ല
ഇല്ല ഞങ്ങള് വെച്ച തീരെ രസം കിട്ടില്യ എന്നിട്ട് ഞങ്ങള് ചോദിക്കലുണ്ട് ഞാൻ ന്നിട്ട് അറിയോ ഓളോട് ചോദിക്കലുണ്ട് നിങ്ങളായിക്ക് എന്തോ ഒരു കൂട്ട് കൂട്ടണ് ഇല്ലേച്ചു അപ്പൊ എന്നോട് ഒര് പറയും അത് നല്ല മനസ്സോടു കൂടി ണ്ടാക്കണം എന്ന് വിചാരിച്ചാ ണ്ടാവും പറഞ്ഞ് അപ്പ ഞാൻ പറഞ്ഞ് അത് അതൊന്നും അല്ല അത് ഓരോരുത്തരെടെ കൈപ്പുണ്യാണ് റഞ്ഞ്
ആഹ അതുപോലെ ബീഫ് ആഹ ബീഫ് മുസ്ലിംസ് വെക്കാണത്ര ടേസ്റ്റ് ഇല്ല ഹിന്ദുസ് പിന്നെ ചിലർക്ക് ട്ടാ ചിലത് നന്നായിരിക്കും.
ആഹ ആഹ് കിട്ടൂ ആഹ് അത് കിട്ടൂലന്ന് പറയലണ്ട് കാരണം ഇങ്ങളെ എന്താ ഉം ഉ ബീഫ് ഇറച്ചി വെക്കുമ്പോം എന്താ മുസ്ലിങ്ങളെ ഇറച്ച് െകുമ്പോളാണ് ഹിന്ദു ആഹ ഹിന്ദുക്കളെ കഴിച്ചുമ്പോളേ മുസ്ലിംങ്ങളെ ഇറച്ച്ച വെക്കാണത്ര രസം കിട്ടലില്യ എന്ന് പറയണേ
കിട്ടൽല്ല്യാ കിട്ടൽല്ല്യാ ശെരിക്കും
അതെന്നേ ഓലെ പെര്ന്നാള് തൊക്കെ വെരുമ്പളേ
ആഹ്
അപ്പഴാണല്ലോ ഇവെര്ത് കഴിച്ചോക്ക്ണ്
അതേ
ആഹ് അപ്പഴാണ് അയ്ന്റെ രസറ്യേല് പ്പം പറയ്ണെ കേക്കെല്ണ്ട്
ആഹ് ഞാനീ പർഞ്ഞ പോലെ ഞാ എന്റെ വീട് മുസ്‌ലീംസ്ന്റെ ഏരിയെ
ആഹ് ആഹ്
ഏത് സ്വന്തം വീട് അപ്പ അവര് ബീഫാെക്കെ വെക്ക്ണ ടേയ്സ്റ്റ് കിട്ടില്ല്യാ നമ്മള് വെയ്ക്കുമ്പം എന്താ അറിയില്ല്യാ
ആഹ് അത് ആഹ് അത് തന്നെ ഒരോ തിന് ഓരോ ത്ണ്ടായി ട്ട്ള്ളെത് ഒര്ത്ണ്ടാവെയ്ക്കാരം എന്താന്നറീല്ലാ ഞാൻ ഇതേമായ്രി ഞാൻ പർഞ്ഞില്ലേ പായസത്തിന്റെ കാര്യം ഭയങ്കര ടെ രസാന്ന് പർഞ്ഞ്കാണ്ട് ഈവെടെ ര് ചേച്ചി വന്നിര്ന്നു ന്നെട്ടാ ചേച്ചിനോട് ഞാൻ ചോയ്ച്ചിര്ന്നു നിങ്ങെളെങ്ങെനെ പായസം വെക്കല് ഞാം വെടെ അട്പ്പത്ത് ചോറും വെച്ച്കാണ്ടാ ഞാൻ അത് പോയ് ചോയ്ച്ചീനി അത് ആ ചേച്ചി അന്നെന്താ കുളിപ്പിക്കാം വര്ണെ ത്ണ്ടാവുലെ അപ്പ അന്ന് ഞാൻ ഇങ്ങെനെ ചോയ്ച്ചതാ ആ ചേച്ചി പറയ്ണെ കേട്ട്കാണ്ട് ഞാനവ്ടെ കുത്തിര്ന്ന് ഇങ്ങെള് പായസം വെ ക്ക്ണാെന്ന് പർഞ്ഞെരി അപ്പർഞ്ഞ് ഓരോന്ന്ങ്ങെനെ പർഞ്ഞന്നപ്പം ഞമ്മെള് വെക്ക്ണെ അതേ മായ്ര്യൊക്കെ തന്നേണ് ചെറീയൊര് വെത്യാസം ണ്ട്ന്നാെള്ളൂ പക്ഷെ രസം ഇങ്ങെൾത് കൂടുതലാണല്ലോർഞ്ഞ് അയ്ല്‌പ്പോ വേറെന്തൊ ക്കേള്ളെത് ചോയ്ച്ച് അപ്പ അങ്ങനെങ്ങെനാ അത് ഫുള്ള് കേട്ട് കുത്തർന്ന് ഇണ്ടാ ബാക്കി ഇവടെ വെച്ചപ്പോത്തിനും ഇന്റെ ചോറ് ഇവടെ കരിയലയിഞ്ഞ് ഏഹ്
ഓക്കേ ട്ടാ
ആഹ് ശെരി, ആരോടാ പറിണേ?